ആഹ് ഹലോ
നിങ്ങള് വിളിച്ചീന്നോ, ഒരു മിസ്കോൾ കണ്ട്
ആഹ് വിളിച്ചിരുന്നു
അതെന്തെനു?
അത് പിന്നെ ഞമ്മള് വിളിച്ചത് ഇങ്ങള് വിദേശത്താണല്ലോ, നിങ്ങളെ കുട്ടികൾളെല്ലാരും ഇപ്പോ പരീക്ഷ ക്കാണ് ഞാൻ ചോദിച്ച്, അപ്പൊ പറഞ്ഞു ഓര് നാട്ട്ക്ക് വന്ന്ക്കണിലേ ഇപ്പോ
ആഹ് ഓരിപ്പോ കഴിഞ്ഞ ആഴ്ച വന്നേ
ആഹ് സംഭവമൊന്നുമില്ല, പ്രത്യേകിച്ച് ഇങ്ങള് ഭയപ്പ് ഭയപ്പെടാനൊന്നും ഇല്ല പേടിച്ചാനൊന്നുമില്ല, ഞമ്മളിപ്പൊ വിളിച്ചത് ഇപ്പൊ കുറച്ചീസായിട്ട് വീട്ടിലൊക്കെ രാത്രി അവിടന്ന് നിങ്ങളെ വീട്ടന്ന് ആരും ഇല്ലോ കുട്ടികൾ മാത്രം ത്രം ആയോണ്ട് ഞാൻ നിങ്ങളൊട് ഒന്ന് പറയാന്നുള്ളൂ. ഭയങ്കര ശബ്ദേയ്ന്നു ശബ്‌ദോം ഒച്ചേം വിളിം ഒക്കെയാണ്
ആഹ് കുട്ട്യളല്ലേ അതിന്റെ ആയിരിക്കും, അല്ലാതെ ഇപ്പൊ എന്താ
അത് എന്താ ഇപ്പൊ ഈ കാലത്തെ ഞാൻ നിങ്ങക്ക് നാട്ട്ത്തെ വിവരൊക്കെ അറിയുണ്ടാവുന്ന് കരുതുകാ, ഈ ലഹരിയും അതു അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായോണ്ടേ അവർക്ക് അങ്ങനത്തെല് ബന്ധം ഒന്നും ഉണ്ടാവില്ലന്ന് അറിയാം എന്നാലും ഞമ്മുക്കൊന്ന് സൂക്ഷിക്കണല്ലോ ഈ രാത്രി ഉറക്കല്ലാതെ ഈ ഒച്ചേം വിളിയുമൊക്കേ
അതിന് അവരിങ്ങനെ ഫ്രണ്ട്സിന്റെ ഒപ്പം കൂടുമ്പോയേ അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ പിന്നെ ലഹരി യൂസ് ചെയ്യുന്നത്
ആഹ് കൂട്ടാരും ഒച്ചേം ബഹളോക്കെ അത് കൊഴപ്പൊന്നുമില്ല, പക്ഷെ നമ്മളെ ചെലനേരത്തെ അപശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പളേ അസമയങ്ങളിലുള്ള ഈ അപശബ്ദങ്ങള് കേൾക്കുമ്പോേ നമ്മക്ക് ചെറിയൊരു സംശയൊക്കെ തോന്നാണ്.
പറയാനും പറ്റൂല ഈ കാലത്ത് പിന്നെ കുട്ടികളെ ആരെയും വിശ്വസിക്കാനും പറ്റൂല ട്ട് അവര് അങ്ങനത്തെ വിഷ ണ്ടായതായൊന്നും എന്റെ അറിവിലില്ല. നിങ്ങളെന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക എന്നാൽ ആഹ് എന്തേലും ഉണ്ടെങ്കില് അറിയിക്കുകയും ചെയ്യാം
ആഹ് നമ്മള് ശ്രദ്ധ പക്ഷെ ഓലെ നമ്മളെ ഒന്നും കാര്യാക്കാത്ത രീതിയിലാണ് എടുക്കല്
ഓഹ് അതിപ്പോ ഞാൻ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അവര് ഞാൻ എന്തെലും പറഞ്ഞാലും ഇന്നൊരു കാര്യത്തിലാക്കി എടുക്കലില്ല
ആഹ് അപ്പൊ ശരിക്കൊന്ന് സൂക്ഷിക്കേണ്ട സമയം ആയിക്കണല്ലോ
ഉം
ഓല് പിന്നെ എന്നാ തിരിച്ചു പോരന്നാവല്ലേ
ഓര് അറിയില്ല ഓര് ക്ലാസ് ഇപ്പോ ക്ലാസ് തൊടങ്ങിയിട്ടുള്ളു, ഇനിയിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടാവും ഉണ്ടാവുക
ആഹ് ഒരു രണ്ടാഴ്ചയക്കെ ഉണ്ടാവക്കാരല്ലേ അവിടെ
ആഹ് രണ്ട് മൂന്നായ്ച്ച ഉണ്ടാവായിരിക്കും
പിന്നെ ഇഞ്ഞ് ഇഞ്ഞി മാത്രപ്പോ നിങ്ങള് ഞാൻപ്പോ വിളാൻ കാരണം പ്രധാനപ്പെട്ട ഇവിടുത്തെ നാട്ടുകാരൊക്കെ കുറച്ച ആൾക്കാര് പറയുന്നുണ്ട് ഓല് ഇപ്പൊ ഇവിടെ നാട്ടില് പുതിയ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കിയൊണ്ടെയ് അയ്ല് കൂടിയ ആൾക്കാരൊക്കെ കുറച്ച് ഇങ്ങനെ ലഹരിയോടും ഇതൊക്കെ ബന്ധമുല്ല ആൾക്കാരാന്നൊക്കെ പറയുന്നത്
ആഹ് ഞാപ്പോ ഇന്നലെ വിളിചീന്നു അവർക്ക് അപ്പൊ പ്രശ്നങ്ങളും കാര്യങ്ങള ഒന്നും ഇല്ല
ഉം
ഞാൻ ഇനി എന്തായാലും വിളിച്ചോക്കട്ടെ ഞാ ഞവ വിളിച്ചാല അവര് ഇന്നോടൊന്നും പറയും ചെയ്യൂല അവര് അവര് കൂടുതല് വർത്താനോ കാര്യങ്ങളൊന്നും പറയില്ല എന്തേലും പറയണ്ടെങ്കി പറഞ്ഞു പോവാന്നല്ലാതെ
ഉം
പ്രത്യേകിച്ചൊന്നും പറയില്ല
അതെ നിങ്ങളൊന്ന് കാര്ശമായി ഒന്ന് ചോദിച്ചാലേ ഞ്ഞി ഓലെ പഴയ സുഹൃത്ത് സുഹത്തുക്കളാണോ നി നിപ്പോ ഇതിനോട് ബന്ധപ്പെട്ട വല്ല സുഹൃത്തായതൊന്നും നമ്മക്കറിയില്ല എന്നാലും ഒന്ന് ശ്രദ്ധി ക്ക്ണ നല്ലതാരയ്ക്കാരംന്നാ നാട്ടാരൊക്കെ പറഞ്ഞത്ങ്ങനെ നമ്മളിപ്പോ കഴിഞ്ഞൊരു യോഗണ്ടായ്ന്നു നമ്മള അയൽവാസിയാളൊക്കെ വെച്ച് ചെർന്നടേ
ആഹ് ആഹ്
അപ്പൊ ശല്യം ഇപ്പൊ എല്ലാ അൽവാസികൾക്കും ഉണ്ട് ഇത് കൊണ്ടില്ല രാത്രി ഉണ്ടാകുന്ന ശബ്ദങ്ങളും ഇതൊക്കെ ഉണ്ടായോണ്ടേ
ആഹ് അവര് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അങ്ങൻത്തെ ശീലൊന്നും എന്റെ അറിവിലില്ല ഇഞ്ഞിപ്പോ അന്വേഷിച്ച് നോക്കട്ടെ അവിടെ എന്റെ കസിന്ന്ണ്ടവിടെ അപ്പോ അവിടെന്ന് ഞ്ഞി രണ്ടിസം അവിടെ വന്ന് നിക്കാ പറയാ കുട്ട്യാളെ ഒറ്റക്കാക്കാതെ കൂടെ ഉണ്ടെങ്കിന്നാ എന്തേലും ഉണ്ടായ അറിയാലോ
ആഹ് അത് അറിയാം പിന്നേ അവരോടെയ് ഒന്ന് നിങ്ങള് വിളിക്കുമ്പോ പറഞ്ഞോളൂ ഇവിടെ നാട്ടുകാര് അവർക്ക് ഉറങ്ങ്ണ സമയം കു കുട്ടികളും ചെറിയ കുട്ട്യാളൊക്കെ ഇണ്ടാവ്ണ്ടെ അപ്പർത്തവീട്ടിലൊക്കെ
ആഹ് അല്ല ഇത് രാത്രിയാ മെയിൻ പ്രശ്നം
ആഹ് രാത്രിയാണ് രാവിലെ പിന്നെ കൊഴപ്പില്ല.
ആഹ്
പിന്നെ അവിടെ ഇങ്ങള് ഇങ്ങൾക്കും പെൺകുട്ടികളുണ്ടല്ലോ അപ്പൊ നേരത്തെ പൊർത്ത്ന്ന്ള്ള കൂട്ടുകാരൊക്കെ വരുന്നതേശ് ശരിയല്ല അവീട്ടിക്കേ ആഹ് പെൺ കുട്ടികളുണ്ടാവോണ്ടേ
ആഹ്
അതൊക്കെ ഇപ്പോ ഞാൻ പ്രധാനമായിട്ട് വിളിക്കാൻ കാരണം
ആഹ് ഓക്കേ ഞാൻ അവരോട് സൂചിപ്പിക്കാ
ആഹ് നിങ്ങളിപ്പ നാട്ടിക്ക് വരുന്നുണ്ടാവുല്ലല്ലേ
ഞങ്ങളിപ്പോ വരാൻ കരുതീട്ടൊന്നുമില്ലാ എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ട്
അഹ് ആഹ് ആഹ് അഹ് അപ്പന്നാ അപ്പൊ നാട്ട്ത്തെകാര്യങ്ങളൊക്കെ അറിയാൻ കൊറച്ച് പ്രയാസ അയ്ക്കാരംൻക്ക് അതുകൊണ്ടാപ്പൊ ഞാൻ ഒന്ന് വിളിച്ച് പർഞ്ഞത്.
ആഹ് പിന്നെ ഞാനെന്തായാലും കസിനെ വിളിച്ച്ങ്ങാണ്ട് അവിടെ രണ്ടു മൂന്ന് ദിവസം നിക്കാൻ പറയാം. അവര കൂടുതൽ ദഈസം പറയാ ഉം കൂടുതൽ ദിവസം പ്രയാസപ്പെടുത്താൻ പറ്റൂല അവർക്കും ജോലിയും കാര്യങ്ങളും ഉണ്ട്.
ആഹ്
അതാണ് ഇതിപ്പോ കുട്ടി കുട്ടികൾ വലുതായതുകൊണ്ട് പിന്നെ ആര് നിർത്താറട്ടുണ്ടായിന്നേ അപ്പൊ ഇങ്ങനെയൊക്കെ ആവുവാണെങ്കിൽ ഇനിപ്പോ എന്തെലും അഥവാ പ്രശ്നങ്ങൾ ഉണ്ടായാലും പിന്നെ നമുക്ക് ആ സീൻ ഉണ്ടാവുക നാട്ടിലറഞ്ഞാലും അതേമാതി ഇപ്പോ ഒന്നാമത് ലഹരിന്റെ ആകെയാണല്ലോ നാട്ടുകൂടി മൊത്തത്തിന് ലഹരിന്റെ പ്രശ്നങ്ങളാണല്ലോ ഇനത് അഥവാ അഞ് ഏത ചീത്ത കൂട്ടുക കെട്ടന്ന് വന്നക്കണെങ്കി തന്നെ അത് പെട്ടെന്ന് ഒഴിവാക്കിട്ടില്ലെങ്കിൽ അത് ആകെ പ്രശ്നമാവും
ആഹ ആഹ പിന്നെ ഏർ അവവിടുത്തൊരു വണ്ടി കാണാറുണ്ടല്ലോ ഒരു നാലുചക്ര വാഹനം അത് നിങ്ങ തന്നെ ആവൂലേ
വണ്ടി നാാലുചക്ര വാഹനം ഇല്ല അവിടെ വണ്ടി ഇല്ലല്ലോ
ആഹ അല്ല അവർങ്ങനെ ദിവസവും പോയി വരുന്ന കാണാം അതാ ഞാൻ ചോദിച്ചത് ഒരു ഫുള്ള് കറക്കം ഒരു വണ്ടിയിലാണ് അത് കണ്ടിട്ട് ഇവിടെ അതിന്റെ ശബ്ദവും ഇപ്പൊ ശബ്ദം ഭയങ്കരമാണ് അതുപോലെ തന്നെ കണ്ടിട്ട ഒരു നിയമവിരുദ്ധായി ഓടന വണ്ടിമാതിരിയ തോന്നണുന്നത്
ഞാൻ ഇന്നലെ വിളിച്ചപ്പോ വണ്ടിന്റെ കാര്യംന്നും പറഞ്ഞില്ല അവര് അവര് മത്തെ ഒരു ബൈക്ക് ഉണ്ട്
ആഹ
വേറെ വേറെ വണ്ടിന്റെ കാര്യംന്നും നിന്നോട് പറഞ്ഞിട്ടില്ല ഇനി വേറെ ആരുതലും വണോന്നും അറിയില്ല കൂട്ടുകാര പലതാണോ ഒന്നും അറിയില്ല
ആ കൂട്ടുകാരുത് ഞോലം പുറത്തന്ന് അവിട കഴ ടുന്നതാണോന്നാവോ പക്ഷെ ഇവിടെ നിയമവിരുദ്ധ ആയിക്കണ്ടാണ് തോന്നുന്നു കണ്ടിട്ടേ അന്ന് ശബ്ദവും അതുപോലെ അതിന്റെ നിറൊക്കെ
ഓക്കെെ
ഉ ഉം ആഹ അപ്പൊ നിങ്ങളെ ഇവിടെ നാട്ടിലുള്ള ബന്ധുക്കാരനോട് ഒന്ന് നോക്കിട്ടേ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞല്ലേ കുട്ടികളൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല അപ്പൊ ഓല പറഞ്ഞിട്ടും കാര്യമല്ല ആ
ആ ഓക്കെ എന്താ വെച്ചാല് നമ്മള് പിന്നെ പെട്ടെന്നൊന്നും പോവൂല ഏ ഈ ലഹരിന്റെ കേസൊക്കെ വന്നാലേ
ആഹ നിങ്ങക്കാണെങ്കിൽ ഇങ്ങനെ വിദേശത്തേക്ക് പോയി വരുമ്പോളേ ഇത പോലീസ് കേസ് പോലീസിന്റെ എന്ത പരാതിയൊക്കെ നമ്മളെ മേത്ത് ഉണ്ടായാല് അലോ കേക്കന്നില്ലേ
ഹലോ
ഹലോ ഹലോ ഹലോ ആഹ കേക്കുന്നുണ്ട് ഉണ്ട് ഉണ്ട്
ഹലോ
ഹലോ കേൾക്കുണ്ട് കേൾക്കുണ്ട്
കേൾക്കുന്നില്ലല്ലോ
ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്
ഹലോ
പറ കേക്കുന്ന കേക്കില്ലേ
ഏ
ഹലോ ഹലോ നീ എന്താ ഈ കാണാനേ
വിക്കുന്ല്ല ആഹ പിന്നെ എന്നിട്ട്ന്താ നിങ്ങിപ്പോ എന്താ ചെയ്യുന്നേ
ഞാന് ഞാൻ എവിടൊക്കെ ഇണ്ട്
എ എന്താ ജോലി എന്താണ്
ഞാനിബടെ ഇബടെ നാട്കൂടെ ഒരു കച്ചവടം ചെയ്ത് നടക്കയാണ്
അല്ല നിങ്ങള് നാട്ടിലുണ്ടാവുന്നുണ്ടെങ്കി ഇങ്ങളും കൂടി അവര് ശ്രദ്ധിക്കണ നല്ലതാ എന്നാ പിന്നെ അവര് എന്റെ കസിന് ഒറ്റക്കാക്കിങ്ങാണ്ട് ഇത ആക്കണ്ടൊ അവര ഒറ്റക്കാകുമ്പോ അവർക്കും പ്രയാസമായിരിക്കും നിങ്ങളെന്നാ അവരുടെ മേലിലൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ
ആഹ് ഞങ്ങ ഇങ്ങനെ അയൽവാസികള് കൂട്ടത്തോടൊ ഒന്നിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണക്കെണ്ട് കാര്യങ്ങൾ അപ്പൊ അപ്പ നഞമ്മളൊരു കാര്യക്ഷമമായിട്ട് പോലും എടുക്കണില്ല അവരെ
അവര് പറഞ്ഞാല് ഇവിടെ ഇങ്ങനെ വിദേശത്ത് നിന്ന് കണ്ട് പഠിച്ച കൊണ്ട് അവർക്ക് നമ്മളിപ്പോ മുതിർന്ന ആൾക്കാര് സംസാരിച്ചാലും അവരങ്ങനെ കാര്യമായിട്ട് എടുക്കൂല അതിപ്പോ ആഹ രക്ഷിതാക്കൾ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഒക്കെ അങ്ങനെ തന്നെയാണ്
അത് അവരെ പറഞ്ഞിട്ടും കാര്യല്ല അവരിങ്ങനെ ശിലായോണ്ട് ഇപ്പ ഇതേമാതിരി ലഹരിയോട് ബന്ധപ്പെട്ടാലും പ്രശ്നമാണ് കാരണം അതിലും അവരെ പറഞ്ഞിട്ട കാര്യമില്ല അവർക്കിപ്പോ ഇതിനെ കുറിച്ച് ഇതിന്റെ പ്ര കഥങ്ങളും ബാക്കി കാര്യങ്ങളൊ ഒന്നും അറിയില്ലല്ലോ
ആഹ അതന്നെ പറഞ്ഞത് ഇനിയിപ്പോ എന്തായാലും ഇന് എന്തായാലും വിളിക്കാൻ പറ്റൂലാകാരം ഈ സമയത് ഒന്ന് വിളിക്കല്ക്ക് നടക്കുല കുന്നകാര്യല്ല അവിടെ ജോലി തിരക്ക് ഉണ്ടായത് കൊണ്ട് ഈ സമയം ഇത്ര നല്ലല്ല ഇനി നാളെ രാവിലെ എന്തായാലും വിളിക്കാൻ നോക്കാം
ആഹ നിങ്ങളെ ഒഴിവു ഉണ്ടാകുമ്പോൾ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞള് ഇങ്ങനെ നാട്ടാാര് പരാതി പറയണ്ട് അതുപോലെ ഇങ്ങനെ മറ്റേ. ഇബലെക്കെ നിരീക്ഷിക്കണം അലൊക്കെ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട് അറിയിക്കണണ്ട് പിന്നെ വാഹനത്തിനെ കുറിച്ച് അതിനെ കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തി കളി
വാഹനത്തിനെ കുറിച്ച് എന്തായാലും ചോയിച്ചു നോക്കണം അതിന്റെ കാര്യൊന്നും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല അങ്ങനെരു വാഹനള്ള കാര്യൊന്നും
ആഹ അവർക്ക് ചിലപ്പോ അതിന്റെ ന നിയമ നടപികള ഒന്നും അറിയൊന്നുംണ്ടാവില അവിടെ ആയതുകൊണ്ട് വിദേശത്തായണ്ട്
ആഹ അതൊണ്ടായിരിക്കും പിന്നെ ചെറുപ്പക്കാരല്ലേ കുട്ടികളൊക്കെ എന്തായാലും വാഹനങ്ങൾ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരായൊണ്ട് അതൊന്നും വലിയ കാര്യക്കിട്ട് എടുക്കേണ്ട ആവശ്യ ഇല്ല ന്നാലും മറ്റു കാര്യങ്ങളൊക്കെ ലഹരിന്റെ കാര്യങ്ങളും അതേപോലെ ബാക്കിലൊക്കെ ഒന്ന് അന്വേഷിക്കണം
ആഹ് നിങ്ങളെ അന്വേഷിച്ചിന്ന പറഞ്ഞാ മതി
ആഹ്
എന്നാല് നിങ്ങള്ന്നാലെ അഹ് കാര്യങ്ങളൊന്ന് അന്വേഷിച്ചൊന്ന് തിരിച്ചു വിളിക്കോനി കാര്യങ്ങള് അറിയാൻ വാണ്ടിട്ടേര്ന്നു ന്നാ വാ ക്കി കാര്യം ഞമ്മള് ചെയ്യാലോ
ആഹ് ആയിക്കോട്ടെ നിങ്ങളെ നമ്പർ ഇതന്നേണോ?
ആഹ് അമ്മളെ നമ്പർ ഇതന്നെ
ക്കൊക്കെ ഇങ്ങളെ പേരെന്തേര്ന്നു
ഇന്റെ പേര് സുമേഷ്
ആഹ് ന്നായിക്കോട്ടെ
ആഹ് ആഹ് ഇന്നാ ശരിയന്നാ